ഹലോ
കേക്കാവോ
ആഹ കേക്കാം
എന്തോട്ടാ വിശേഷം
സുഖം..
എന്താ രാവിലെ പരിപാടി എന്താ
രാവിലെ എന്താ ഉമ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്തു പിന്നെ എന്താ അങ്ങനെയിരിക്കുന്നു ഇപ്പൊ
ഉമ് മാരീഡ് ആണോ
ആഹ് അതെ ഇയാളോ
അതെ ഞാനും മരെടാ മക്കളൊക്കെ ഒണ്ടോ
ഇല്ല ഇല്ല ഇയാക്കോ
ആ എനിക്ക് രണ്ട് കുഞ്ഞു മക്കളുണ്ട്
ഉം ഉമ് കാപ്പി കുടിക്കണോ
അല്ല കാപ്പിക്കുടിക്കല്ല ഞാൻ കൊറച്ച് ചക്ക ഇരുന്നായിരുന്ന് അത് കഴിച്ചയ കാപ്പിക്കുടിക്കെ രാവിലെ കഴിയുംമ മക്കള് സ്കൂളിൽ പോകും അത് കഴിയുമ്പോതേക്ക് തന്നെ അത് കഴിയും
ആഹ് ആഹ്
മ് അവിടെ എന്തായിരുന്നു രാവിലെകാപ്പി
അപ്പം
ആഹ് ഇവിടെ അപ്പആരിന്ന് മയണ്ടോ അതോ വെയില് വന്നോ ഇവടെയൊക്കെ നല്ലാ വെയിലായി
ഇപ്പൊ നല്ല വേയിലാ ഇവടെ
എനിക്ക് നല്ല വെല് കിട്ടിനാ കൊറച്ച് പുളിയൊക്കെ ഉണക്കാനിട്ട്
ഉം ഉം
ഉം അവടെ കിട്ടേ തോട്ട് പളിയൊക്കെ
ഇല്ല ഇല്ല്യാ
ഇല്ലാ അല്ലേ ഉം എന്താ ഉച്ചക്കത്തേക്ക്ക്ക് കഴിഞ്ഞോ
ആഹ് കയിഞ്ഞ് കയിഞ്ഞ്
സ്വന്തായിട്ട് വെക്കുവോ അതോ ആരെങ്കിലും ഒണ്ടോ വീട്ടില്
അമ്മയോണ്ട് അമ്മാ
അമ്മായണോ കുക്കിങ്ങ് ഒക്കെ ചെയ്യ്ന്നേ ഹസ്ബൻഡിന്റെ വീട്ടിലാണോ അതോ സ്വന്തം വീട്ടിലാണോ ഇപ്പം
ആഹ് ഹസ്ബൻഡിന്റെ വീട്ടില് ഞാൻ എന്താ ആ പാത്രം കഴിവും തൂക്കും തൊടക്കും പിന്നെ ഇവടെ താഴെ വീട്ടില് ഇണ്ട് എന്താണ് തുണി യെക്കെ മടക്കി വെക്കും പിന്നെ ഇവടെയും തൂക്കും തൊടക്കും പിന്നെ ഇവടെ അടുക്കളെല്ല് എന്തെങ്കിലും ജോലി ഒണ്ടെങ്കി അതും ചെയ്യും
ഉം ഉം ഉം
ഉം
ക്ലാ ക്ലാസിനൊക്കെ പോകുന്നോണ്ടോ അതോ വെറുത വീട്ടിലിരിക്കവാണോ
ആഹ് ഞാൻ വെറുതെ വീട്ടിലിരിക്ക്യാണ് ഇപ്പൊ ആഹ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു
ആണോ
ഉം
പ്ലസ് ടു കയിഞ്ഞപ്പോ തന്നെ കല്യാണം കഴിഞ്ഞോ
ആഹ് അതെ
ഓ എന്തേ നേരത്തെ മാരിഡ് ആയെ
ലൗ മാരേജ് ആര്ന്ന്
ഓ ഓ ഉം സ്വന്തം ഇഷ്ടത്തിന് വന്നെ ആണോ
ആഹ്
ഉം ഉം ഉം ഉം ഉം വീട്ടില് എങ്ങനെയാണ് വീട്ടുകാര് സപ്പോർട്ട് ആയോ ഇപ്പം
ആഹ് വീട്ട് വീട്ടുകാര് തന്നെ നടത്തി തന്നതാ
ഓ പിന്നെ നടത്തി തന്ന് അല്ലെ
ആഹ്
ഒരോ ഏജ് ആണോ അതോ നിങ്ങള് ഡിഫറന്റ് ഏജ്ജ്ആണോ
ആഹ് ചേട്ടന് ഇരവോത്തി ഒമ്പത് എനിക്ക് ഇര്പതും
ഓക്കെ ഓക്കെ ഓക്കെ പ്ലസ് ടു കഴിയുന്നാ ആഹ് പ്ലസ് ടു കയി ഇപ്പേ മാരേജ് കയിഞ്ഞിട്ട് ഒത്തിരി വർഷായോ അന്നേരം
ഇല്ല ഇല്ല അഞ്ച് മാസം ആയതേ ഒള്ളു
അല്ല അപ്പാ പ്ലസ് ടു കയിമ്പോഴേതേക്കും പതിനെട്ട് വയസ്സലെ ആവു അതാ ഞാൻ ചോദിചേ
ആഹ് ആഹ്
ഉം ഉം ഉം
എന്റെ കല്യാണം പത്തൊമ്പതിന്യാര്ന്ന്
ഓക്കെ ഓക്കേ ഓക്കേ ആഹ് ആഹ് ആഹ് അപ്പം വിളിക്ക്യാ വീട്ടുകാരൊക്കെ കൊഴപ്പില്ലാണ്ട് ഒക്കെ നടത്തി തന്നോ അതോ പ്രശ്നം അർന്നോ ആദ്യ ടൈമില്
അവര് തന്നെ ഞാൻ വീട്ടി പറഞ്ഞ് അപ്പൊ നടത്തി തെരാന്ന് പറഞ്ഞ് പിന്നെ വേറെ പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല
ഉണ്ടായിട്ടില്ല ഉം ഓക്കെ ഓക്കെ ഉം എന്താ ക്രാഫ്റ്റ് എന്താ ചെയ്യ്ന്നത്
ക്രാഫ്റ്റ് ഫ്രെയിം അല്ലാതെ നമുക്ക് ഉള്ളതൊക്കെ ഞാൻ ചെയ്യാരുന്നു
ഏതാ കേട്ടില്ല
ഫ്രെയിം ഒക്കെ ഇല്ലേ
ഫ്രെയിം ചെയ്യുവായിരുന്നോ
ആഹ് ഫ്രയിം ഒക്കെ ചെയ്യും
മറ്റേ എല്ലാം വർക്കൊക്കെ ചെയ്യോ നമ്മുടെ ക്രാഫ്റ്റന് കുറേ ആഹ് എന്താ പറയുന്നേ ഈ കുറെേ നൂല് ഇങ്ങനെ പൂവ് ഉണ്ടാക്കല് അങ്ങനെയൊക്കെ കൊറേ ചെയ്യോ ലോ കുപ്പി ആർട്ടോകെ അതെലെ ഉം ഉം ഉം ഉ അത് ആർക്കേലും കൊടുക്കുവോ അതോ ജസ്റ്റ്
ആഹ് ഞാൻ ഷോപ്പ് ഷോപ്പില് കൊടുക്കും
കൊടുക്കു അല്ലേ എങ്ങനെ ലാഭമാണോ അതൊക്കെ ചെയ്യുമ്പം
ആഹ് ലാഭം മുണ്ട്
ഉം ഉം ഉം
ഹസ്ബെൻ്റെ പോറത്താണോ നാട്ടിലൊണ്ടോ
നാട്ടിലോണ്ട്
ഉം ഉം ഉം
വീട്ടിലൊക്കെ ഒന്നും പോകലില്ലേ അവിടെ
ആഹ് ഇന്നലെ മേനഞ്ഞാന്നും അമ്മയും പപ്പയയും ഒക്കെ വന്നിരുന്നു
വന്നല്ലേ ഉം ഉം ഉം ഉം കോളേജില് ഈ വർഷം കൊടുക്കാറായല്ലോ അത് കൊടുത്തില്ലേ
ഈ പ്രാവിശ്യം കൊടുത്തില്ല ഞാൻ മാർച്ചിലേ ഇനി കൊടുക്കുന്നുള്ളു
നീ ഈ ഈ വർഷം കൂടെ കഴിയുവാണോ
ആഹ് ഒരു വർഷം വീട്ടി നിന്ന്ട്ട് അടുത്ത വർഷം തൊട്ട് പഠിക്കാ പോണാള്ളൂ
ആഹ് അതെന്താ ഈ ഒരു വർഷം മിസ്സാക്കി എന്താ
ആഹ് കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ ഒള്ളൂ അ അപ്പൊ പിന്നെ പോവുമ്പോ
ആ ആ ആ ആഹ് ഉം ഓക്കെ ഓക്കെ ഹസ്ബന്റെ വീട്ട്ല് ഹസ്ബന്റ് മാത്രേ ഒള്ളോ അതോ അനിയനോ അനിയത്തി ഒക്കേണ്ടോ
അനിയനും അനിയത്തിയും ഉണ്ട് പിന്നെ അമ്മയ്ണ്ട് പപ്പയ്ണ്ട്
മ് മ് മ് ഉച്ചക്കിക്കി എന്താക്കി
ഉച്ചക്കി തോരനു ആയി മീകറിയായി പിന്നെന്താ അച്ചാറു ഉണ്ട്
ഉം ഉം ഉം ഉം ഇഷ്ടവുള്ള മീൻ ഏതാ കഴിക്കാൻ
എനിക്കിഷ്ടം ചൂര ചൂര അച്ചാറും ഇഷ്ടാണ്
ആഹ് എല്ലാവർക്കും അതാണ് അതാ ടാണോ ഇന്ന് കറിതാണോ
ആഹ് ചൂര മീന ഇന്ന് കിട്ടി
മ് ബെലക്ക് വാങ്ങിക്കൂല്ലേ ബെലയല്ലേ മീന്
ആഹ്
ഉം എനിക്കിഷ്ടാ ചൂര മീൻകളിൽ എനിക്കും ചൂരായി അങ്ങനെ കൊറച്ച് നല്ല ദശള്ള മീനൊക്കെ ഇഷ്ടാ
അഹ് അഹ്
ഉച്ചിയിങ്ങനെ ഒറങ്ങൊക്കെ ചെയ്യോ
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇയാളൊ
ഞാൻ ഒറങ്ങില്ല എനിക്ക് ഉച്ചയ്ക്ക് ഒറിങ്ങാ ഒറക്കം വരില്ല രാത്രിൽ
ആഹ് ഞാ കൊച്ചിലെ അങ്ങനെന്നയ ഒറങ്ങൂല്ല
മ്മ്
അതവാ ഒറങ്ങണങ്കി ശനിയാഴ്ച ഒറങ്ങും
ആ ഞാനും അങ്ങനെ കുട്ടിയക്ക് ട്ടാ ഇല്ലാത്ത ടൈമില് ഞാൻ ഒറങ്ങും കാര്യം നമുക്ക് കൊറച്ച് പിറ്റേന്ന് ലയ്റ്റ്ആയി എണീറ്റാലും പ്രശ്നല്ലല്ലോ കുട്ടികൾക്ക് പോണ്ട ദിവസം ഞാൻ ഒറങ്ങാറില്ല മാക്സിമം ഞാൻ പിടിച്ച് നിക്കും ക്ഷേ ചെലസയത്ത്എനിക്ക് തലവേദന എടുക്കും അങ്ങനെ പിടിച്ച് കാര്യം ന പിറ്റേനും ലേറ്റ് ആയിട്ട് എണീക്കും അപ്പ് അപ്പഴും ഒറങ്ങാം ഒറങ്ങാതിരിക്കും അങ്ങനൊക്കെ ഇന്നലെക്കെ എനിക്ക് മയ്ഗ്രേയ്ൻ്റെ പ്രശ്നൊണ്ട് കൊറച്ച് അപ്പം എന്നെങ്കിലും ഫുഡിൻ്റെ ടൈം തെറ്റിയാലോ അല്ലെങ്കിൽ എന്നെങ്കിലും ഒറക്കം ശരിയായില്ലെങ്കിലോ വരും തലവേദന
മ് മ് ആ പിന്നെന്താ ഈ ആപ്പ് ഉപയോച്ചിട്ട് എത്ര നാളായി
കേട്ടില്ല പിൻ
ഓ
ആഹ് പർണോ
ഈ ആപ്പ് ഉപയോച്ചിട്ട് എത്ര നാളായി
അതെയ് ഞാൻ അതൊക്കെ ഞാൻ വാട്സപ്പിൽ പറയാം ഓക്കെ
ഓക്കെ ഓക്കെ
പിന്നെന്താ
ഞാ അപ്പൊ വാട്സപ്പിൽ ചോയിക്കാട്ടോ മ്
പിന്നെന്താണ് വിശേഷങ്ങൾ തുണിയൊക്കെ അങ്ങനെ വാഷിംഗ് മിഷേൽ ആണോ ടാറുള്ള
ആഹ് വാഷിംഗ് മിഷെൻ ഞാൻ അവടെ കല്യാണത്തിന് അമ്മയടുത്ത് ഞാൻ അമ്മ എന്റെടുത്ത് ചോയ്ച്ച് എന്ത് വേണന്ന് അടുക്കള കാണാൻ വരുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് ആദ്യം വേണ്ടത് വാഷിംഗ് മെഷീൻ വേണ എന്ന് പറഞ്ഞ്
ആഹ് അലക്ക്‌ന് ഇഷ്ടല്ലല്ലെ ല്ലാതെ
അല്ലാതെ എനിക്ക് ഞാൻ കൊച്ചിലേ താനയ അലക്ക്‌ണ്
ഉം ഉം ഉം
എന്റെ തുണി ഞാൻ തന്നെ നനക്കണം അപ്പം നനച്ച് നനച്ച് മട് സ്വന്തായിട്ടപ്പം പിന്നെ വാഷിങ് മിഷെൻ വേണോന്ന് പറഞ്ഞു അമ്മേട്ത്ത്
ഉം ഉം ഉം ഉം അപ്പോ ന്തായാലുംകാര്യാഅയലൊ വാഷിങ് മെഷീൻ ഉള്ളോണ്ട്‌ പ്പല്ലാര്ടിം ഒരുമിച്ചിടോ
ആഹ് സെപ്പറേറ്റയിട്ൻ
ആണോ
എന്റെത് ഒരു ഒത്തിടും ഒരൂസം നനക്കും ഇ ചേട്ടന്റെ ടൊ ഒരൂസം
അദനഞാത്ത് ഇപ്പൊ എത്രുസം കൂടുമ്പോ മൂന്നൂസം കൂടുമ്പോ ഇടൊ
ആഹ്
ഉം ഉം
എന്റെത് ഞാൻ ചെലപ്പോ ഞായറാഴ്ചയിടും
ഒരാഴ്ചത്തെ ഇടുവലെ
ആഹ് ഒരാഴ്ച
ഉം ഉം ഉം ഉം
ഉംമ്
ഉം അത് നല്ലതാ അലക്കി അലക്കി കൊഴയും പിന്നെ ഒരുപാട് പേര് ഇല്ലെന്നുണ്ടെങ്കില് കൈ കൊണ്ട് അലക്കിയാലും കുഴപ്പമില്ല ഒരുപാട് പേര് ഉള്ളപ്പം പ്രശ്നമാണ്
ആഹ് ആഹ്
അലക്കലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടിരിക്കയായിരിക്കും
ആഹ് ആഹ്
കുഞ്ഞുങ്ങളൊക്കെ പോയിട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിന്ന് എവിടെയെങ്കിലുമൊക്കെ യാത്ര യാത്ര പോകുന്നുണ്ടെങ്കിൽ അപ്പോ അതൊക്കെ ആകുമ്പോൾ ഒരുപാടാവും അത് പിന്നെ അപ്പ തന്നെ അലക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര അപ്പ ഈ നല്ല ഡ്രസ്സും വാഷിംഗ് മെഷനില് ഇടുവോ
ഇല്ല ഇല്ല അത് ഞാന് എന്ത് ചെയ്യും സാരി ഒക്കെ ആണെങ്കിൽ എന്താണ് കംഫോർട്ടിലൊക്കെ മുക്കി ആദ്യം സോപ്പ് പൊടിയിട്ട് ഒരു വെള്ളം കഴുവും എന്നിട്ട് കംഫർട്ടിൽ ഒരു വെള്ളം കൂടെ മുക്കിയിട്ട് അശേൽ അങ്ങ് തൂക്കിയിടും
ഉം ഉം ഉം ഉം
ഉം അത് കാര്യമായി
ഇന്ന് എന്താ സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ല ഞാൻ ഇനി കുറച്ച് രസം വെക്കാന്ന് വിചാരിച്ചു പുളിശ്ശേരി ഉണ്ട് പിന്നെ എന്തേങ്കലും മീൻ കൂടെ വറുക്കണം അത്രേ ഉള്ളൂ ഇന്ന് സ്പെഷ്യല് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇവിടെ
എന്താ
സ്പെഷ്യൽ ആക്കാനായിട്ട് പ്രത്യേകിച്ച് ഇന്നൊന്നും ഇല്ല ഇന്ന്
ഉം ഉം ഓക്കെ ഓക്കെ
ഓക്കെ ശരിയങ്കിൽ കേട്ടാ വിളിക്കാം
ആഹ് ആഹ് ശരി ശരി